ഹലോ കേക്കില്ലേ ആഹ് എന്താ വർത്താനൊക്കെ
ഒക്ക നല്ലേ സുഖാണ് അങ്ങനെ പോ ആ ചോറൊക്കെ തിന്ന് മക്കള ഉറക്കാണ്.
ചെറിയ കുട്ടികളാ
ആ ചെറുതാ.
ആ ശരി ഇന്ന് പ്പോ ആ നമ്മക്കൊക്കെ പിന്നെ കുട്ടിയൊക്കെ സ്കൂളിൽ ആയി ഇന്നോക്കെ സ്കൂൾ പോയതാണ് ആഹ് ശരി എന്താ കാലാവസ്ഥന്നും ശരില്ല അല്ല. മൈ കാറ്റു കേട്ടത്.
ആ ഇന്ന് നല്ല മയൊക്കെ.
ഇങ്ങക്ക് മഴ ഉണ്ടോ.
ആ ഇങ്ങോട്ട് മഴയുണ്ട് ഇപ്പോ ഒന്ന് ഇതായിണ്ട് തോന്നണ്ട്.
ആ ചോർന്നോ
ആ ഇപ്പൊ ചോർന്നുണ്. എന്നാലും പൊറത്തന്ന് ഏ ചോറിന് സ്പെഷ്യഹ്. സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല. കാരണം സോയാബീ മക്കൾക്ക് സോയാബീന ഇഷ്ട അപ്പൊ അത് ഉണ്ടാക്കീണ്.
ആ മീൻ കിട്ടീല്ല.
ഹസ്ബൻഡ് ഇല്ല പണിക്കുപോയിന് കൊണ്ടുവരാൻ ആളില്ല. ല്ല.
ആഹ് ആഹ് അയൽ എങ്ങനെ വരൂലേ മീന് ഗര
ഇപ്പൊ കുറവാ മീന് വിലായോണ്ട് ഇപ്പൊ പിടിക്കാൻ പറ്റാത്ത സമയല്ലേ
ട്രോളിംഗ് ആയതോൊണ്ട് ല്ലേ ഉം ഉം.
ന്ന് വാങ്ങീന് പുടിച്ചീന് അതണ്ടായിന്.
ഔട്ടല്ലോ. ശ.
അത് നല്ല രസണല്ലോ ഉപ്പിച്ച ഉപ്പടിച്ചാല് സർദി അത് മക്കക്ക്‌ വലിയ ഇഷ്ട്ടാ
ആ അതാ ഇഷ്ട്ടം അല്ലെ അത് പൊരിക്കാനേ പറ്റുള്ളൂ കറിയൊക്കെ അങ്ങനെ -
ആ കറിക്കെക്കെ വയ്ക്കാം അതേ വലുതും ഇങ്ങനെ കറിവെച്ച് പക്ഷെ കുട്ടികക്കൊന്നും കൊടുക്കാൻ പറ്റൂല്ല
ആഹ്
പെട്ടെന്ന് ഇതായിപ്പോവും
ഇല്ലേ പൊഴമീനോക്കെ കിട്ടുന്ന സ്ഥലം
ആഹ് ഞങ്ങളെ ഇവെടെ അട്ത്തെന്നെ പൊഴെ
ഏഹ് പൊഴെന്റെ വക്കാ?
ആഹ് പൊഴെന്റെ വക്കൊന്നും അല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നു ഇല്ല ഞങ്ങെൾ മുമ്പ്ൽ റോഡാണ് അയിന്റെ താഴെ കൊറെ വീട് പക്ഷെ ഞങ്ങെൾ ഉയർന്ന സ്ഥലം ആയോണ്ട് ഞങ്ങെക്ക് നോക്കിയാ കാണും.
ശരി
ഇങ്ങെനെ ഹസ്ബെന്റ് ഒക്കെ പണിക്ക് പോവുമ്പം ഇങ്ങെനെ പൊഴെക്കാ പണിക്ക് പോവെൽ ആണ് അല്ലെ
ഉയെര ഇള്ള സ്ഥലാണെങ്കി ഇവെരെങ്ങെനെ വെള്ളം താകുലല്ലോ
അല്ല അല്ല താഴെ താഴെക്കെ വീട് ഇണ്ട്
ഏഹ് ആഹ് എന്തെയ്നി വിശേഷം ഒക്കെ?
ഒക്കെ സുഖാ ഇങ്ങെൾ എന്തെലും വർക്ക് ചെ എന്തെലും വർക്ക് ചെയ്യ്ണ്ടോ?
ഇല്ല ഇല്ല്യ വർക്ക് ചെയ്യ് ഇല്ല വീട്ട്ലെന്നെ
ഏഹ്
ഉം
ത്ര മക്കളാ?
രണ്ട്
ആഹ്
ഓള് സ്കൂൾ പോയി
ആഹ് സ്കൂള സ്കൂൾ ഉണ്ടായോണ്ടൊക്കെ പോയിണ്ടാവോലോല്ലേ
ഓം പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാണേ
ഏഹ് അപ്പൊ ആപേശ കൊടുത്ത്ണ്ടാവില്ലേ കി ട്ടിയോ എവിടേലും
ഇല്ല്യ ഇല്ല്യ കിട്ടീല്ല ന്നലത്തേല് വന്നീല്ല ഇൻശാള്ള അടുത്തേല് വരേയ്ക്കും
ആഹ്
പക്ഷെ എല്ലാർക്കും കിട്ടുംന്ന് അർഞ്ഞിക്ക്ണ് ഏഹ്
വി എച്ച് സിലൊക്കെ കൊടുത്തിരുന്നോ
വി എച്ച് എസി ഞാൻ കൊടുത്തില്ല വി എച്ച് ‌എസി കൊടുത്താ കിട്ടീന് വി എച്ച് ‌എസി കിട്ടീന്
ആഹ് വി എച്ച് എസി ആണ് നാല് അങ്ങനെല്ല നമ്മള് പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടാൻ നല്ലത് അതാണ്
ആഹ് വി എച്ച് എസി ആവുമ്പോ രണ്ട് വർഷം സ്കില്ല് കൂടി പഠിപ്പിക്കല്ലോ
ആഹ് ആഹ് അതാണ്ല്ലേ അതിന്റെ സർട്ടിഫിക്കറ്റിനൊക്കെ ഭയങ്ക ര വാല്യൂ ഇണ്ട് പക്ഷേ നമ്മളാരും വി എച്ച് എസി ആവു
അതെ വി എച്ച് ‌സി ന്ന് പറയുമ്പോ എല്ലാരും ബേക്കോട്ട്ക്കല ഇപടി അതെ ഇല്ലേ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞീന്
ഏ പക്ഷെ പെട്ടന്ന് ഞാൻ വി എച്ച് എസിയ പഠിച്ചത് പക്ഷെ അത് പെട്ട ന്റെ കൂടെ അറങ്ങിയോൽക്കൊകെ ബോയ്സിനൊക്കെ എല്ലാർക്കും ജോലിയായീന് എല്ലോരു എവിടെങ്കിലും ഒക്കെ എത്തി പെടാൻ പറ്റും വി എച്ച് സി പഠിച്ച മറ്റോലങ്ങനെ തുടർന്ന് ങ്ങനെ പഠിചോണ്ട് പോകുന്നല്ലാ തെ
അതെ പ്ലസ്ടു കഴിഞ്ഞാ പിന്നെ ഡിഗ്രി എടുക്ക ഡിഗ്രി അടുത്ത പിന്നെ പിജി എടു ക്കുണു അങ്ങനെ അങ്ങനെ പോണു കൊറേ പഠിച്ച് പോണം കൊറേ പഠിച്ച് പോയാലേ ഉള്ളൂ ജോലിക്ക് എത്തുള്ളൂ ശരിക്കും അമ്മള് രണ്ട് വർഷം കഴിഞ്ഞ് പിന്നെ അവര് ജോലിന്റെ സ്കില്ല്ലെ വേം പഠിച്ചാനിട്ടെ കാര്യുള്ളൂ
ആഹ് ആഹ് പ്പൊ അങ്ങനെ എന്റെ മൂത്തച്ഛന്റെ മോന അങ്ങനെ ഓന് എന്താ പ്ലസ് ടു കഴിഞ്ഞതാ പോന് വേറെ എന്തോ കോയിസ് വലിയൊരു ഒരു ലക്ഷം ഒന്നര ലക്ഷം ഉർപ്പ്യാൻ്റെ കോഴസ്ടുത്തക്കാ കാരണം അങ്ങനെ പെട്ടെന്ന് കേറാൻ പറ്റുള്ളൂ ഇവിടെ ഇവര് ആദ്യം ഡിഗ്രി മൂന്ന് വർഷെയ്ന് ഇപ്പൊ ഡിഗ്രി നാല് വർഷായിലേ
ആ ഡിഗ്രി നാല് വർഷായിന്ന്
അപ്പൊ കെതിയാടെന്നാ ഇപ്പൊതെ പെട്ടെന്ന് ജോലിട്ട്ണ് എന്തേലൊ ഇപ്പൊ നോക്ക്
അതെ പെട്ടെന്ന് ജോലി കിട്ട്ണത് ഒക്കെ നോക്കാതെ നടക്കൂല പിന്നെ കുറേ പഠിച്ചു പഠിച്ച് കൊറേ പ്രായാവും.
ആ ആഹ് പ്രായാവ്ണതുഅല്ല ഇ നമ്മള് പ്ലസ്ടു ലെവൽ അണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൈസേണ് പഠിപ്പിനൊക്കെ.
അതെ പിന്നെ ലക്ഷങ്ങൾ കിട്ടിയാലേ ഉള്ളൂ പൈസ കൊടുത്താലേ ഉള്ളൂ പഠിക്കായികയുള്ളൂ.
സ അപ്പൊ കൊറച്ച് പൈസ കൊടുത്താലും. ഒരു ലക്ഷം കൊടുത്ത തലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ജോലി കിടുണആവണം.
ആഹ അതെ. ഇവിടെ ഹ് കോഴിക്കോടന്നെ അഞ്ച് സ്ഥലത്ത് ഇ ണ്ടെന്ന് മരി
ആ
പക്ഷെ ഞാൻ പിന്നെ ആദ്യമൊക്കെഞാൻ ഫോമൊക്കെ ഫില് ചെയ്തപ്പോ ഞാൻ അതൊക്കെ എഴുതിയെന്ന്. അപ്പൊ പിന്നെ മൂപ്പര് പറഞ്ഞു. എല്ലും കൂടി കൊടുക്കണ്ട മറ്റേ കൊടുത്താൽ മതി അത് വെട്ടി. കൊടുത്തില്ല ഇപ്പോ ഇങ്ങനെ വിചാരിക്കുകയാണ് അതിൽ കൊടുത്താൽ മതിയിന്. കൂടെയുള്ളവർക്കൊക്കെ വിഎച്ച്എസ്ഇക്ക് കിട്ടി. അവരെ കൂടെ കൊടുത്തു അവർക്കൊക്കെ കിട്ടി ഇപ്രാവശ്യത്തേതിൽ. ഫസ്റ്റ്ത്തേതിൽ വിളിച്ചില്ലെങ്കിലും. ഈ പ്രാവശ്യത്തെ അവർക്കൊക്കെ കിട്ടി. ഓലൊക്കെ ഇപ്പന്ന് അലോൺ്മെന്റിന് പോയിന്. മേം ചേരാൻ പോയിണ്.
വിഎച്ച്എസി ഇങ്ങനെ വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഒഴിവാക്കുന്ന വേക്കൻസി ഉണ്ടാവും കൊടുത്തിട്ടാല് ലാസ്റ്റ് ഒരു
സപ്ലിമെന്ററി വരുവാ സപ്ലിമെന്ററി സപ്ലിമെന്ററും കൂടി വരാണ്ട് ഞി.
ആഹ് അ മുനെ എന്തെങ്കിലും എഴുതി കൊടുക്കാൻ അവസരം ഉണ്ടെങ്കിൽ കൊടുത്താലില്ല. അടുത്തതിൽ വരും.
അത് ഇനിയിപ്പോൊ ഇരുപത്തി ഒമ്പതാം തീ. അലോട്ട്മെന്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സപ്ലിമെന്ററിയിൽ നമമ്മക്ക് പിന്നെ വീണ്ടും. അപേക്ഷിക്കാ എന്ന് പറഞ്ഞ അന്നപ്പോ ഏതെങ്കിലും വേക്കൻസി ഉണ്ടെങ്കില്
ആഹ അങ്ങനെ കിട്ടും. അപ്പം ഫസ്റ്റില് കൊടുക്കണ്ടേന്ന് ഫസ്റ്റില് നല്ല നല്ല കോഴ്സ് യ്സ് കൾ ണ്ടായിനി
ആ ഉണ്ട് ആഹ് മറ്റേ ഏകജാലകത്തിലെ ലിസ്റ്റിലുണ്ട്. ബുക്ക് ക്കി ലുണ്ട് മുപ്പതോ ളം
ആ പക്ഷെ നമ്മളെ ഓരോ മം നമ്മൾ ഓരോ സ്കൂൾ തെരഞ്ഞെടുക്കുമ്പോൾ അതില് ഇത് ഒക്കെ എല്ലാ വോയിസ് ഉണ്ടാകണമെന്നില്ല.
ആ അത് ശെരിയാണ് ഇവിടെപ്പോ പിന്നെ കോളേജ് അടുത്തുള്ള അവിടൊക്കെ ഒരു വിധം ഒക്കെ ഉണ്ട്.
ഹ് ഞാന് കമ്പ്യൂട്ടർ സയൻസിന് പഠിച്ചിരുന്നു. എന്റെ കൂടെ പഠിച്ചവരൊക്കെ കമ്പ്യൂട്ടർ എൻജിനീയർ അങ്ങനെയൊക്കെ ആയി. ഭയങ്കര സാകൂട്ട് നോ വിടെ എത്താ പറ്റില്ലല്ലോ അതെ രക്കെ ഇല്ലില്ല ചെറിയ മക്കള ആ പ്ല
മക്കളൊക്കെ വലുതായിട്ട് മക്കളൊക്കെ വലുതായി പിടിച്ച് വരുമ്പഴേത്തേനൊക്കു ഒക്കം ഒക്കെ മറന്ന് നമ്മൾ മന്ദബു
ആഹ് പ്ലസ് ടു കഴിഞ്ഞോട് കൂടി അ കിച്ചു
ആഹ്
പിനെ നോക്കില്ല
അയ്ശരി വേറെന്ന് വീട്ടിൽന്ന് ഒന്ന് നോക്കി ഇല്ലല്ലേ.
ഇല്ല ഇല്ല ഞാൻ അക്ഷയ സെന്ററിൽ കുറച്ചിട വർക്ക് ചെയ്തീനി അല്ലാതെ ഇത് പോയിട്ടൊന്നില്ല.
അത് ഭയങ്കര പെരുത്ത് പണിയാനേ
ആ ഭയങ്കര രാവിലെങ്ങട് തൊടങ്ങിയാല് വൈകുന്നേരവരണവരെയും ഭയങ്കര വർക്കയിക്കാറും പക്ഷെ അയിനുള്ള സാലറി
സാലറി വളരെ കു അഞ്ചോ ആറോ ല്ലേ
ത്രക്കെള്ളൂ. പക്ഷെ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോ വെറുതെ ഇരുന്നപ്പങ്ങനെ പോകും അപ്പൊ എന്തേലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോ നമ്മക്ക് ഞാന് ആ ഞാൻ കറക്റ്റ് അഞ്ച മണിക്ക് എറങ്ങും ഒരു നാലെ അൻപതൊക്കെ ക്കാൻ പറിം ഞാന് ഞാനാണ് ഫസ്റ്റെത്തല് ഞാനൊരെട്ടേ മു ക്കാലാവ്മ്പം എത്തും അന്ന് പിന്നെ മക്കളൊന്നും ഇല്ലാത്തോണ്ട് പെട്ടെന്ന് പോവേനി അപ്പൊ അങ്ങനെ ഞാൻ പെ പെട്ടെന്ന് തൊറക്കും ഒരു പത്ത് പത്തര ആകുമ്പളാണ് അവിടെ സ്റ്റാഫളൊക്കെ വര
ഏഹ്
അപ്പം ഞാൻ അത് വരെ ല്ലെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡ്‌ലെയ്യെനി ഓണറും അങ്ങനെ തന്നെ പത്തര പത്ത് മണി പത്തര ആയിട്ടേ വരുള്ളൂ
ആഹ് അത് ശരി.
പിന്നെ ഞാൻ നിർത്തിയാലോ പിന്നെ കുറെ ആൾക്കാര് വേറെ കയറി പക്ഷെ ഇന്നെങ്ങനെ വിളിച്ചു വീണ്ടും വീണ്ടും വിളിച്ചു പത്ത് പത്തര വരെ ഒന്നും നോക്കണ്ടില്ലേനി. ഒക്കെ പച്ച് ആഹ്. ഒക്കെ പഠിച്ചില്ല അവനായി വരുമ്പോഴ ഈക്കാരം ഈ. എക്സാമ്പിൾ നിർത്തല്.
ആഹ് ഉം അത് ശരിയാണ്.
ഞാൻ ഫസ്റ്റ്ത്തെ മോൾ ഉണ്ടായപ്പോൾ പറയും വേിക്കും ഓള് ഉണ്ടായി കഴിഞ്ഞു രണ്ടു വയസായിട്ട് പോകാത്തായി സാർ റെഡി ആയി നിന്നപ്പോ അടുത്തതു ആയി. അപ്പോ പോവാനായി ഇല്ല
എന്തൊക്കെയായാലും ഒരു പത്തുറുപ്പിയ കയ്യിൽ ഇണ്ടായാല് അവനാനെന്നെ.
അന്ന് എന്റെ അടുത്ത് ആവശ്യത്തിനൊക്കെ ഇണ്ടായിനി മകള് അറിയാ എന്ന് വെച്ചാൽ ഞാൻ കുട്ടികളെ നോക്കാ ഉമ്മച്ചി ജോലിക്ക് പോയിക്കോടി എനിക്ക് പാവകുട്ടി വലിയ രണ്ട് പറയും.
ആഹ് അത് ശരി
ആഹ് എനിക്ക് രണ്ടാള് ആണ്, അപ്പ ഇനി എങ്ങനെ ഇപ്പടത്തെ ഒന്നും പ്രതീക്ഷിക്കും വേണ്ട.
ആഹ് ആഹ് രണ്ട് പെൺകുട്ടികളെ.
ഇവരെ ഒറ്റയാള് ചെറുത് ഇരട്ടകളാ ഇരട്ടക്കുട്ടികൾ.
ഇരട്ടക്കുട്ടികൾ
ആഹ്
അത് ശെരി മു മു മൂത്തതോ?
മൂത്തത് പെൺക്
ഇത് ആൺകുട്ട്യേളെല്ലെ
അല്ലാത്ത പെൺകുട്ട്യേളന്നെ
ആഹ് അഹ് ശെരി എത്രായി തിറ്റേക്ക്
ഒന്നര വയസ്സ്
അള്ള നല്ല കെത്യേടെക്കാരം നോ ഒപ്പരം നോക്കുമ്പോ
എങ്ങാണ്ടിക്ക തട്ടീം മുട്ടീക്ക പോണ്
ആഹ് ഒരാള് ഒങ്ങുമ്പോ ഒരാള് ണിച്ചിക്കൂലേ
മ്ഹ് ഇപ്പ രണ്ടാളുമൊറങ്ങിയോ?
ഏ രണ്ടാളെപ്പോഴും ഉറങ്ങുവോ?
അങ്ങനെന്നല്ല ഒക്ക് ഒരാൾക്ക തീരെേ ഉറക്കില്ല.
ആഹ് ശരി
ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലേ മറ്റാൾക്കും ഉണ്ടാവും.
ആഹ് ആഹ് അങ്ങനെ പ്രശ്നുണ്ടല്ലേ? രണ്ടാക്കു പ്പറം അസുഖം വരൂ
ആ ശെ വരാന്നാ ഒപ്പ വരാന്ന ഇന്ന് വന്നിപ്പ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റ്റക്ക് വരിക മറ്റുള്ളത് മാറിയിടെ വരണേക്ക് വെക്കാൻ കിട്ടും
ആഹ്
അത്ര നമ്മള ഒരു കുട്ടീനെ പ്രതിരോധ ശേഷി ഒര്ക്ക് രണ്ടാവളും ആവുമ്പോ ഉണ്ടാവില്ലല്ലോ കൂടെ ജലോഷം എന്തെങ്കിലൊക്കെണ്ടെങ്കിൽ അരൂ കൂടെ പൊവുംമ്പത്തേക്കിനും കേറി പറ്റും
ആഹ് ശരി. വല്ലാത്തൊരിതന്നെണത് ലേ?
ഇപ്പൊ കൊറേക്കെ ആയി. ആദിക്കെദ്യെടേനി, ഇപ്പൊ കൊറേക്കെ ചേലായി. ഇപ്പൊക്കോല് നടക്കലൊട്ങ്ങീണ്, തൊടങ്ങിയില്ല അപ്പൊ പിന്നെ ഇങ്ങനെ എന്തേലും കളിക്കാട്ടൊട്ത്താലും അങ്ങനിങ്ങനൊക്കെ ആഹ് ആഹ് ഒക്ടോബർ സെപ്റ്റംബർ വന്നാല് രണ്ടു വയസ്സാവും ഏഹ് റബില്ലവല് അറബി മാസം കൂട്ടാണെങ്കി റബില്ലവൽ അഹ് ആഹ് റബില്ലവല് രണ്ട് വയസ് സൗ
ആഹ് മ്മളെ അറബി മാസം വെച്ച് നോക്കുമ്പോ രണ്ട് വയസാവൂലേ
ആ ആ മറ്റേതാങ്കി പിന്നെ സെപ്റ്റംബർ ഇവര് ര നല്ല ദിവസം നല്ല സമയ റബില്ലവല് രണ്ട് വെള്ളിയാഴ്ച സുബ്ഹിക്കാവര് ജനിച്ച്
ഏ
ഏ
നല്ല ദിവസാണ് അറിയ
ഉം ആ അതും സുബയ് സുബയ്ൻ്റെ ആ സമയത്തേയ്
ആ ആ ആ
മുന്നേന്നെ അഡ്മിറ്റേയിന് പക്ഷേ ഏ റബില്ലവലാവണംന്ന് ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിന് റബില്ലവ്വൽ കനടായി
ന്നാ പിന്നെ വേറെ പ്രത്യാകിച്ചൊന്നുല്ലല്ലോ
അല്ലല്ല ന്നായിക്കോട്ടെ
ആ ന്നാ ശരി ഓ ശരി
ആ ഓക്കെ